ഹലോ. ഹ് ആ ആ, കേക്ണ്ട് കേക്ണ്ട് എന്താണ് മ കെടക്കാനായ ആയിലേ?
കെടക്കാനായി മക്കളൊക്കെ കെടന്നു.
കെടന്നൂല്ലേ ആ നാളെ പിന്നെ സ്കൂളിലല്ലാ
ഏ സ്കൂളിലല്ല അപ്പം എല്ലാവരും നേരത്തൊ കെടന്നു.
ആഹ് ആ് ആ ആ പിന്നെ മഴയുണ്ടാ അവിടെ?
ഇല്ല മഴ ഇപ്പൊ കൊന്നു കുറവാണ്.
കൊറവാണ് അല്ല ഇവിടെന്ന് നല്ല മഴായിരുന്നു രാവിലെ തൊട്ട്
ആ അതുപോലെ ചെില ഏരിയകള കൊണ്ടൊക്കെ മഴ ഉണ്ട് ഇവിടെന്ന് കുറവായിരുന്നു.
കുറവായിരുന്നല്ലേ? ആഹ്
ആഹ പക്ഷെ വെയിലൊന്നുല്ല മയക്കാറ് മൂടിയത് കാലാവസ്ഥേനി മഴ കുറവായിരുന്നുന്നെനള്ളു
അതെല്ലെ ഇവിടെ ഭയങ്കര മഴായിരുന്നുന്ന്.
ആ അത് ഓരോ ഏരിയൽ കൂടെ മഴണ്ട് ഓരോ ഭാഗത്ത കൂടെ. ഉം
അതല്ലേ മക്കളൊക്കെ എന്തോരായി
ഒരു വല്യയ മോള് പ്ലസ് ടുവിന് പഠിക്ക്ണ് രണ്ടാമത്തെ മോന് പിന്നെ ആ രണ്ടാമത്തെ മോന് ആറാം ക്ലാസ്സിൽ പഠിക്കാണ്.
അതല്ലെ രണ്ട് മക്കളാണ്?
അല്ല എൽ കെ ജിയിൽ പഠിക്ക്ണ ഒരാളുംണ്ട്
അതേലെ ആഹ എനിക്കി രണ്ട് പെൺക്കളാണ് രണ്ട് രണ്ടും ഡിഗ്രിക്ക് പഠിക്കാണ്
ആഹ വല്യ കുട്ടികളാണല്ലേ
ആഹ് ആഹ ഒരാള് ആഹ ആ ര രണ്ട് രണ്ടു വയസ്സിന്റെ വ്യത്യാസം
രണ്ട് പെൺകുട്ടികളന്നോളൂ രണ്ടു കുട്ടികളെന്നോളു
ആ രണ്ട് കുട്ടികളെ ഉള്ളു ആ അത തന്നെ അത തന്നെ ഉ രണ്ടു പേരുടെയും ഒരു ജനുവരി തന്നെയാണ് ഇത് ബർത്ത്ഡേ ആഹ ആഹ ആഹ കുട്ടികളായി അത തന്നെ ഇപ്പൊ ഒരാളെഉള്ളു നാട്ടില് മൂത്ത ആ എളേത് ഡിഗ്രി സെക്കൻഡ് ഇയർ ഉ മ മൂത്ത വലുത് നേഴ്സിങ് പഠിക്കാണ് ബി എസ് സി ആഹ ആ് ആ് ആ ഉ പ്ലസ് ടു കഴിഞ്ഞിട്ട് പ്ളസ് ടു കഴിഞ്ഞു പോയതാണ് ആഹ ആഹ് അത് ഇല്ല ഇല്ല ഇനിയുണ്ട് രണ്ട് വർഷം ഇനിയുണ്ട്
ഇനിയുണ്ടല്ലേ അ ശെരി പഠിത്തം
പുറത്താണ്
പുറത്ത് പടിക്ക ഉ അത് ശെരി മാസത്തിലോ വരിക
ഇല്ല ഇല്ല ആറു മാസം കൂടുമ്പോ വരള്ളൂ
ഓ പുറത്തായത് കൊണ്ട്ല്ലേ അതെങ്ങനെ എഴുതി കിട്ടി പോയതാ
ഇല്ല എ എൽ ബി എസ് വഴി കിട്ടണല്ലോ അത് കിട്ടിയില്ല മാർക്ക് കുറവായിരുന്നു കിട്ടിയില്ല
ആ പ്ലസ ടുവിന് എത്ര ഉണ്ടായിരുന്നു മാർക്ക്
എൺപത്തിയേഴ് ശതമാനം ഉണ്ടായുള്ളൂ
പ്ലസ്ടു നല്ലേ അപ്പം ഇങ്ങനെ ഇത് എഴുതി നോക്കിയിട്ടുണ്ടാവലോ അല്ലെ നീറ്റ് എക്സാം എഴുതിയിട്ടുണ്ടാവലോ അല്ലെ
ആഹ നീറ്റ് എക്സാ അത് അതില് അത്ത്ര അത്യാവശ്യംല്ല പക്ഷെ ചെലേ കോളേജില് നിർബന്ധആണ്
ആ നിർബന്ധാണ് അത് എല്ലാ കോളേജിലും നിർബന്ധൊന്നുല്ല ല്ലേ
ആ എല്ലാ കോളേജും നിർബന്ധോന്നുല്ല
ആ ചെല കോളജു ന്റെ മോൾപ്പഞ്ഞ് ഇപ്രാവശം പ്ലസ് ടു കയ്യും ഇപ്പ പ്ലസ് ടു നാ പഠിക്കണേ അപ്പൊന്തെടുക്കണംന്ന്ള്ള കൺഫ്യൂഷനിലാ അപ്പൊ ചോയിക്ക ആഹ് സയൻസടുത്തിട്ടുള്ളത് അപ്പൊഞ് പ്ലസ് ടു നല്ലോണം പഠിക്ക ന്ന്ട്ട് പ്ലസ് ടുവിനനുസരിച്ച് പിന്നെ നമ്മക്ക ങ്ങോട്ട് മുന്നോട്ട് പോവാന്നാ പ്ലസ് ടുവിന്റെ മാർക്ക് അറിഞ്ഞാലല്ലേ പഠിക്കാൻ കയ്യൊള്ളു അപ്പം അത് പഠിച്ച് കഴിഞ്ഞിട്ട് നോക്കാറഞ്ഞ് നിക്കാണ് മ്മ്ഹ് അങ്ങനെയൊന്നുംല്ല പ്ലസ് ടു കയ്യട്ടേറണ്ണ്ങ്ങാണ്ട് നിക്ക്ണ്ട് താല്പര്യായിട്ട്ങ്ങനൊന്നല്ല എന്തെങ്കിലും ഫീൽഡ് ഇട്ക്കണങ്ങി നമ്മള് പ്ലസ് ടുവിന്റെ മാർക്ക് തിനന്സരിച്ച്ള്ള
ആഹ് നമ്മ അത്ഞമ എന്റെ മോളടെന്ന് വെച്ചാല് മാർക്കൊക്കെ കിട്ടി കഴിഞ്ഞ് ഒര്--പത്തിരുപത് ദിവസം കഴിഞ്ഞിട്ടാണ് നേഴ്സിംഗ് തീരുമാനായത് അല്ലെങ്കിൽ അതുവരേ നേഴ്സി ആ നേഴ്സിംഗോള്ളെ ചിന്ത മനസ്സിലേണ്ടായില
ഇല്ലലേ
ആഹ പിന്നെ ഏതൊരു കൂട്ട കൂട്ടേരത്തി പോണ് ണ്ട് ന്ന് പറഞ്ഞപ്പ ആഹ് അതന്നെ അതന്നെ ഉം അ ആ അതന്നെ ആ അതന്നെ.
ആനും വിചാരിക്ക്ണ്ട് ങ്ങനെ മെഡിക്കൽ ഫീൽഡിൽക്കന്നെ വിടണംന്നൊക്കെ ഇണ്ട് പിന്നെ മാർക്ക് പിന്നെ ഞമ്മക്ക് കഴിയും വാണ്ടേ സാമ്പത്തികായിട്ടും കഴ്യണ്ടേ?
പൊറത്ത് വല്ലാതേ ഇത്ണ്ടാവൂലേക്കാരല്ലേ? പൈസ വര്ല്ലേക്കാരല്ലേ?
ആ ഇ ഇ ഇവിടെന്ന് വെച്ചാ നമ്മള്ടെ നാട്ടില് പന്ത്രണ്ട് പതിനഞ്ച് ലക്ഷക്കെ വരും.
ആ അ‌അവരും പതിനഞ്ച് ലക്ഷംക്കെ പഠിച്ചറങ്ങുമ്പോത്തിന് പതിനഞ്ച് ലക്ഷത്തിന്റെ അടുത്ത് വരും.
പിന്നെമ്മൾ ബാംഗ്ലൂറ് വേറെ സ്ഥലത്തൊക്കെപ്പോവുമ്പോ അയിന്റെ പവുതി മതി എട്ട് ഏഴ് ആറരൊക്കെ മതി ആഹ് പിന്നെ അത് ലോൺ കിട്ടും ലോണ്
നമ്മളറിയുന്ന ഫ്രണ്ട്സും വാണല്ലേ? പൊറത്തു പോവാനൊപ്പം
അതൊന്നും വേണ്ട ഏജൻസി വഴിയാണ് പോയത്.
ഏ ഏ അയ്ശരി ന്ന്ട്ട്ങ്ങനെ അവര് വരാ ബസ്സ് വയ്യോ?
ഇല്ലാ ട്രെയിന് വരും ഒരു രൂസം വേണം ഉം ഇന്നിപ്പ ഇന്ന് പത്ത് മണി പത്ത് മണിക്ക് കയറിയാ നാളെ പിറ്റോസം പത്ത് മണിക്കേ എത്തൊള്ളൂ.
ആഹ് ആഹ് ആഹ് അത്ശരിയാണ്. ആഹ് ഏതായാലും പത്ത് ക്ലാസ്സ്‌ ഏയ് പ്സ് ടു കഴിയട്ടെന്ന്ട്ട് അയിനനുസരിച്ച് തീരുമാനി ക്കാറഞ്ഞ്ങ്ങാണ്ടയ് പിന്നെപ്പതേമാതിരി ഉം പ്ലസ് ടുന്ന് നല്ല മാർക്കോടെ ജയിക്ക
ഉം പഠിക്കുമ്പോ ഒന്നും തീരുമാനിച്ചിട്ട്ണ്ടായില്ല.
ആ വരെമാതിരിന്നല്ലേ ഇവളോടും ഞാൻ മോളോട് ചോയിക്കുമ്പോ മോ ള്റയാ പ്ലസ് ടു റിസൾട്ട് കഴിയാതെ നമ്മക്ക് ഒന്നും ചെയ്യാൻ കഴിയൂല്ലല്ലോ? അപ്പൊ അതിന്റെ റിസൾട്ട് കയ്യെട്ടെ അത് കിട്ടട്ടേന്ന് പറഞ്ഞ് നിക്കാണ് ഏതായാലും
ആഹ് ട്യൂഷനൊക്കെ പോവാറില്ലേ?
ഇല്ലേ ട്യൂഷനവളോട് പോവ്വാം പറഞ്ഞട്ട് പോയിട്ടില്ല പത്താം ക്ലാസ് വരെ സി ബി എസ് ഇന്നേ പഠിച്ചിരുന്നത്.
അതെല്ലേ ആഹ് ആഹ് ആഹ്
പ്ലസ് വണും പ്ലസ് ടും പോയിക്കോന് പറഞ്ഞപൊവിടെടുത്ത് ട്യൂഷൻല്ല പിന്നെ രണ്ടും കൂടി കയ്യൂലാറണ്ങ്ങാണ്ടയ് ട്യൂഷൻ സെന്ററത്തെയും പഠിക്കേണ്ടിരും. പിന്നെ സ്കൂളത്തെയും പഠിക്കണ്ടും അവര് പേണെങ്കി പ്രൈവറ്റ് സ്കൂള് പത്താം ക്ലാസ് ആഹ എല്ലാരും ഉറങ്ങി. ഞാൻ മാത്രേ ഉള്ളൂ കിടക്കാത്തെ ആ എല്ലാരുംിടന്ന അവ കിടാതെ ഒന്നും നടക്കൂല്ല. ഇനിയിപ്പ നാള മറ്റന്നാളും അവർും ഫ്രീയല്ലേ അപ്പ നമ്മുക്കൊന്നും നടക്കും
ആലെ മക്കൾക്കൊക്കെ മദ്രസ ഉണ്ടാ?
ഇല്ല അവര് സ്കൂളുള്ള മദ്രസൽ തന്നെ പോണത്. സ്കൂള തന്നെ ഉ സ്കൂള തന്നെ മത മതപരമായിട്ടുള്ള സ്കൂളാണ്. പത്ത് എൽ കെ ആ എൽ കെ ജി ചേർത്ത് കഴിഞ്ഞാ പത് പത്ത് വരെ അവിടെ പോകവാണെങ്കിൽ ഫീസ് കൊടുക്കണം പത്ത് വരെ മദ്രസും
കിട്ടും ആഹ അപ്പൊ പിന്നെ രാവിലെ ഇനിക്കേണ്ട പ്രശ്നല്ല അല്ലെ?
ഏ ഇല്ല എട്ട് എട്ടരയാ എട്ടരയാവും വണ്ടി വരെങ്കി എട്ടര എട്ട മുക്കാല് അപ്പത്തിന് ഒരുങ്ങിയാ മതി. പിന്നെ സ്കൂള ഇല്ലാത്ത എന്തോലക്ക് കടന്നുറങ്ങാ. മദ്രസ് ഉണ്ട് ക കണ്ടി രാവിലെ എണ ണ്ട ആവശ്യൊന്നുമല്ല. ഇ പിന്നെ വല്യയ കോച്ചിങ്ങളായാല് പിന്നെ സാറ്റർഡേ സ്കൂൾ ഉണ്ട്. സ്റ്റാൻഡേർഡ് മുതൽ സാറ്റർഡേ സ്കൂള ഉണ്ടാവും. സാറ്റർഡേ ആയല്ല സാറ്റർഡേ ആയാല്. പിന്നെ എന്താണ് അവധിയില്ല. ഞായറാഴ്ച മാത്രമേ അവധി ഉണ്ടാവുള്ളൂ. ഞറാഴ്ച അവധി എന്നാല് ഇങ്ങനെ വരും. എന്താണ് എല്ലാവർക്കും ഞറാഴ്ച പൊതുവേ അവധികാരം പിന്നെ സെക്കൻഡ് സാറ്റർഡേ